കേൾക്കാവോ?
ആഹ് കേൾക്ക്ന്നി ണ്ട്
ആഹ് ആഹ് ഇങ്ങോട്ടു വിളിക്കാൻ കഴിയുന്നില്ല ല്ലേ ആഹ് എന്തുണ്ട് വിശേഷം
നല്ല വിശേഷം അങ്ങനെ പോകുന്നു
ആഹ് മക്കള് വന്ന് ചായ യോയിച്ചോണ്ട് രിക്കുന്നു ഞാൻ
തന്നെ മഴ യിണ്ടോ
മഴയായിരുന്നു നല്ല മഴയായിരുന്നു ഇപ്പം ശാന്തമായിരിക്കും
തോർന്നു ആ ഇവിടെന്ന് തന്നെ മോർണിങ്ങിലൊന്നും മഴയില്ലായിരുന്നു മോർണിങ്ങിൽ ഇല്ല ഇപ്പ ഇണ്ട്
അതെല്ലേ ആഹ് ആ
സ്കൂൾ വിടാം ടൈമിലൊക്കെ നല്ലം
അതെല്ലേ ആഹ്
പക്ഷേ ഇന്നാലും മഴ കുറവാണ്. എല്ലാ പ്രശത്തെ അത്ര ഒന്നും മഴയൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല
അതെ അതെ ആഹ് പിന്നെ, മക്കളെപ്പോ വരും? ചായക്ക് അതെല്ലേ ആ ആ എന്റെ ചെറുതു മൂന്നേ മുക്കാലിന്‌ വരും. മൂത്തത് നാലേ കാലിന് വരും.
ആ ഇവര് നാല്- നാലു മണിക് സ്കൂളു വീടും. പിന്നെ ബസ് കറങ്ങി ത്തിരിഞ്ഞെത്തുമ്പോഴേക്ക് നാലരയാവും
ആഹ് ആഹ് ചെറിയ ആളുടെ മൂന്നരക്ക് വിടും ആഹ് രണ്ടു പേരുടെയും മൂന്നരക്ക് വിടും.
ആഹ്
പിന്നെ വേറെന്നായുണ്ടു വിശേഷങ്ങള്
വേറെന്താ അങ്ങനെ പണി കഴിഞ്ഞു അതൊക്കെ ഒക്കെ മോർണിങ്ങില് ഇതൊക്കെ പെട്ടെന്നു പെട്ടെന്നു തീർത്താ പിന്നെ ഈവനിംഗിൽ ചായ വെക്കാനുള്ള പണിയെ ഉണ്ടാവുള്ളു. പിന്നെ കിച്ചണക്ക് പോവില്ല നൈ
അതെ ആഹ് ഉച്ചക്കത്തെ ഫുഡു തന്നെയാണോ വൈന്നേരവും
ആഹ് വൈകുന്നേരം പിന്നെ എന്തേലും ഓഡ്സോ അങ്ങനെ ഫുഡ് കമ്മിയാണെന്നുണ്ടെങ്കില് ഓഡ്സോ റാഗിയോ അങ്ങനെ എന്തെങ്കിലും മക്കക്ക് ഉണ്ടാക്കി കൊടുക്കും.
ആഹ് ആഹ്
ഇപ്പ പിന്നെ വെക്കൂല ലഘുവ ലഘുവായി പോവും നൈറ്റ് അല്ലെ
ഞങ്ങൾക്കും വൈന്നേരംചോറ് തന്നെയാ
ഇന്തേനാ
രാവിലെ ഒരുമിച്ചിടും ഞാന്
ആ ഞാനു അങ്ങനെതന്നെ ചെയ്യാ ഞാൻ ജസ്റ്റ് ഒക്കെ വരുമ്പോഴണത് കുറവുണ്ടാവുക
ആഹ്
അപ്പൊ പിന്നെനൈറ്റിലെന്തെങ്കിലുവൊക്കെ ചെയ്യും. അഡ്ജസ്റ്റ് ചെയ്യും അല്ലെങ്കി മക്രോണിയോ പാസ്തയ ഇടയ്ക്ക് എന്തെങ്കിലുമെക്കെ ചെയ്യും
ആ ആ
അങ്ങനെ ചെയ്തണ്ട് അഡ്ജസ്റ്റ് ചെയ്യും അത് ഉണ്ടാക്കി കഴിഞ്ഞാ പിന്നെ എല്ലാവർക്കും അത് മതി ടിയാവും പിന്നെ ഫുഡ് ബാക്കിയെകാരം
എന്താണിന്ന്കറി
ഇന്നുമത്തനാ
എന്ന് വച്ചാ
മത്ത മത്തനെന്താ പറയാ ഇമ്മള നാട്ടില് മത്തൻ പപ്ക്കിന് ആ
ആ ആ ഉം
ഞമ്മളിവിടെ മത്തനെന്നാ പറയല് ആഹ പിന്നെ ഉപ്പേരി പയറുപ്പേരിണ്ടായിരുന്നു.
ഉപ്പേരി ഉപ്പേരി എന്താ
പയറ് പയറ്
പയറ്
ആഹ്
ആഹ്
പിന്നെ മീനുണ്ടായിരുന്നു ആ തോരനാക്കി വെക്കും. തേങ്ങായൊക്കെ ഇട്ടിട്ട് പച്ചമുളകും, തേങ്ങയൊക്കെഇട്ട് പിന്നെ മീൻ ഉണ്ടായിരുന്നു ചെറിയ അയില കുട്ടികള്
ആഹ് ആഹ് ആഹ് അതു ചാറു വെച്ച്.
അല്ല അത് പൊരിച്ചു. ഉം
അപ്പം മത്തങ്ങയാണോ ചാറുവെച്ചത്. ആഹ് മത്തങ്ങ ചാറ് വയ്ക്കൂല്ലേ
ആഹ് ജീരകം ജീരകോം തേങ്ങയൊക്കെ അരച്ചിട്ട്
ചെറിയജീരകം അരച്ച്. ആ ഞങ്ങളിവിടെ അത് പിന്നെ മറ്റേ എന്താ ചേനയില്ലേ ചേനയിട്ട് ട്ട് തേങ്ങ അര ഒതുക്കി. തേങ്ങ ചതച്ചിട്ട് അത അത് വയ്ക്കും മത്തങ്ങയും ചേനയും കൂടെ മീൻകറിയെ ഉള്ളപ്പോ
ആ അങ്ങനെ
ആ പിന്നെ അല്ലെങ്കി മത്തങ്ങയും പയറും കൂടെ
ആഹ് അങ്ങനെ വെക്കാറുണ്ട് വൻപയർ ഒക്കെ ഇട്ടിട്ട്. ആ അങ്ങനെ വെക്കാറുണ്ട്
ആ
അത് നമക്ക് ആ അത് നമുക്ക് കൂട്ടാനായിട്ട് ട്ടല്ലേ ഇത് നമ്മൾള് കറിയാക്കിയാവെ
ആഹ മറ്റേ വീട്ടില് വാപ്പ ഉമ്മ ഒക്കെ ഉണ്ടാ
ആഹ് ഉണ്ട് വയസ്സ് ആയിട്ടുണ്ട്.
ഉം ഉം
അപ്പൊ അവർക്ക് അങ്ങനെ ഫുഡ് കൊറച്ച് മതി ഇന്നത് വേണമെന്നൊന്നുമില്ല.
അതെ ആഹ്
എന്തോലും കൊറച്ചു മതി അവരെ നേരത്തെ കിടക്കുകയും ചെയ്യും, നമ്മള് പിന്നെ വായനയും എല്ലാം കഴിയുമ്പോ. ത്തിനും കുറെ ടൈം ആവും.
ആഹ് ആഹ് ആഹ് എന്ത് ഏഹ് എത്ര മക്കളാ.
എനിക്കു മൂന്നുപേരെ.
അതെ ആ ആഹ് മൂത്ത ആള്
ആറാം ക്ലാസ്സിലാ
അതെ ആഹ്
ആഹ് ചെറുത് മൂന്നര വയസ്സും. രണ്ടാമത്തത് നാലാം ക്ലാസില്
അതെ ആഹ് ആഹ്
അങ്ങനെ
പിന്നെ വേറെന്തൊക്കെയുണ്ട് വി
വേറെന്താ അങ്ങനെ പോണ് എന്തേലും വർക്ക് ചെയ്യുന്നുണ്ടോ.
വർക്ക് ചെയ്യുന്നില്ല ഈ ചെറുതിനെ ഇപ്പ ചേർത്തേ ഉള്ളു ചെറുത് പോയി തുടങ്ങിയതല്ലേ ഉള്ളൂ. കഴിഞ്ഞിട്ട് ഇനി എന്തെങ്കിലും
കെ ജി സെക്ഷനിലല്ലേ ചേർത്തിയേണു
ആ പ്രീ കെജിയില് നം ഈ അൽഫിത്ര പോലെയുള്ള സ്കൂ
ആഹ് അങ്ങനെ അതേ ഞാൻ ചോദിച്ച അങ്ങനെയല്ലേ. മൂന്ന് വർഷവോ അതോ രണ്ട് വർഷവോ.
മൂന്ന് വർഷം മൂന്ന് വയസ്സ് മുതല്.
ആഹ ആറു വയസ് വരെ പിന്നെ നേരെ പിന്നെ ഒന്നാം ക്ലാസ്
ഒന്നാം ക്ലാസ്സിലേക്ക് ആഹ്.
ഉം അത് അവിടെ അടുത്ത് തന്നെയാണോ.
അവിടെ ഇച്ചിരി ദൂരമുണ്ട്.
ആഹ്
വണ്ടി വാൻ നമ്മുടെ ഫ്രണ്ടിൽ കൂടി വരും ആഹ്. സ്കൂൾ മറ്റേ ഈ ഓമിനിയുടെ ഈക്കോവ്. പിന്നെ ആഹ് മറ്റേവൻ സാധാ സി ബിഎസ് ഇ സ്കൂളിലാ
ആഹ്
അവിടെ ആഹ് നമ്മുടെ അറബിയൊന്നും ഇല്ല അപ്പൊ എനിക്ക് ഇവനെ ഭയങ്കര ആഗ്രഹമായിരുന്നു അറബി പഠിപ്പിക്കണന്ന്
ആഹ് മദ്രസ പോന്നില്ല അപ്പൊ
ഉം അതെ മൂത്തയാളാണ് മൂത്തയാള് വ മദ്രസ പോകുന്നുണ്ട് അത് ശനിയും ഞായറും ഉള്ളൂ. ആഹ് എല്ലാ ദിവസമാകുമ്പത്തേന് ഭയങ്കര പാട് രാവിലെ എഴുന്നേറ്റ് പിന്നെ പോയി. വരുമ്പോത്തേന് സ്കൂൾ വണ്ടി വരും
ആഹ് ഇവർക്ക് പിന്നെ സ്കൂളും മദ്രാസും ഒന്നുമില്ല.
അതെ ആഹ് ആഹ് ആഹ് ആഹ് അറിയാ അറിയാം
ആഹ് അതൊണ്ട് നമുക്ക് ആഹ് ടെൻഷൻ ഇല്ല മറ്റേ രാവിലെ എണീ ച്ചാല് പിന്നെ ആദ്യം മദ്രസ പറഞ്ഞയക്കണം പിന്നെ സ്കൂൾ പറഞ്ഞയക്കണം ഇതിപ്പോ ഒറ്റയടിക്ക് അങ്ങ് പോകും. കൊറച്ച് റിസ്ക് എടുത്താലും നല്ലതാണ്. പിന്നെ നമുക്ക് വിരുന്ന് പോക്കാന്. എന്നുണ്ടെങ്കിലും പോ ഒരുമിച്ചാവുല്ലോ ലീവ് ഉണ്ടാവാ. അപ്പൊ സുഖാണ് മറ്റേ നമുക്ക് വിരുന്ന് പോക്കൊന്നും നടക്കൂല.
ആഹ് ദൂരേക്ക് സ്വന്തക്കാരൊക്കെ ഇണ്ടോ
ആ എന്റെ വീട് കുറച്ച് ദൂരെയാണ്. അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒ ഒരു ദിവസം വന്ന് പോവായെന്ന്. എന്ന നമുക്ക് റിസ്കാ.
അതേല്ലേ ആഹ്
ക്ഷീണവും കാര്യയൊക്കെ ഉണ്ടാവും പിന്നെ പോവേണ്ടില്ലായിരുന്നുന്നാവും. അതില്ലാരു സുഖം പിന്നെ ഇനി ഞാൻ ശനിയും ഞായറും ഒയിവുണ്ടാവ ഇപ്പോഴൊന്നും അങ്ങനെ വരലില്ല അങ്ങനെ വരാണെങ്കിൽ തന്നെ. അപ്പോ ഇനി തിങ്കളാഴ്ച ഒയിവ്ന്നണ്ടാവുല്ലോ കലണ്ടറിലൊ അങ്ങനെയൊക്കെ നോക്കിട്ടേ വരില്ലുള്ളൂ എന്നാ പിന്നെ ഒരു ദിവസം കൂടി ഏറെ കിട്ടൂലോ അല്ലെങ്കിൽ പിന്നെ പത്ത ഡിസം വിട്ടുമ്പോ ഞാൻ മദിസം വിട്ടും മദ്രസ്സ ആയാലും സ്കൂൾ ആയാലും. പത്ത് ദിവസം ഉണ്ടാവും ഒരുമിച്ചായതു കൊണ്ട് എൾ പ്പാണ് അപ്പൊ ഇതുവരെ ഇപ്പ അങ്ങനെ കൊഴപ്പല്ല പിന്നെ അയിന്റെ അടിയിലും. പ്പോ അമ്മോഷാക്കാക്കും അമ്മായി മ്മാ സുഖല്ലാതെ ആവുമ്പോ പിന്നെ അതും സ്റ്റോപ്പാവും
ഉം ഉം ആ സുഖൊ ഇല്ലാത്തതാണോ
ആഹ് പ്രായായിണുവേയ്
ആഹ് ആഹ് ആഹ്
അപ്പൊ പിന്നെ ഓരിം നോക് വെറെ മുത്തച്ചന്മാരൊക്കെ ഇണ്ട് ഹസ്ബൻ്റിന്
എത്ര മക്കള് ഹസ്ബൻ്റി ന്റെ വീട്ടില്
അവര് എട്ട് മക്കളാ
ആഹ് വല്യ ഫാ മിലിയാ, നിങ്ങടെ വീട്ടില്.
ഞങ്ങളെ വീട്ടില് ഞങ്ങള് മാത്ര
അതെ ആ ഇവിടെയും ഞങ്ങള് ഏ ഒരാണും ഒരു പെണ്ണു ആ
ആഹ്
ആഹ്, ചെറിയ ഫാമിലിയാ.
ആ, ഉപ്പീമിയ.
ഉപ്പേം ഉമ്മേംണ്ട്
ആഹ്
പിന്നെ വേറെന്താണ് വിശേഷങ്ങൾ കറിഞ്ഞ ഞങ്ങൾക്ക് ഇന്ന് ചക്കക്കുരുവും മാങ്ങയും
ആ.
അവടെ അവടെ ചക്കക്കുരും മാങ്ങയും വെക്കില്ലേ.
ആഹ് വെക്കാറുണ്ട്
ആ, ചക്കക്കുരും, മാങ്ങയും, പിന്നെ മെഴുക്ക് വരട്ടി ക്യാരറ്റും വെണ്ടക്കയും ബീൻസ് എല്ലാം കൂടി ഇട്ട് എല്ലാം ഇച്ചിരി ച്ചണ്ടായിരുന്ന എല്ലാം കൂടെ തട്ടിക്കൂട്ടി മെഴുക്ക് വരട്ടി
എന്നിട്ട് ലേശം തേങ്ങ അങ്ങട്ട് ഒതുക്കി ഇടും
ആഹ് തേങ്ങ ഒതുക്കില സവോള ഇതാക്കിട്ടിട്ട് പച്ചമുളക് കീറി ട്ടിയാണ്
ആ ഇവിടെ തേങ്ങയില്ലാത്ത പരിപാടിയില്ല എല്ലാ ഏത്ക്കും വേണം തേങ്ങ പിന്നിം ഇനിക്ക് തേങ്ങ കൊറച്ച് ഒയ് വാക്കാൻ പറ്റുന്നത് രാവിലത്തെ ക
അത് ഞാൻ ഉള്ളിയും തക്കാളിയും റോസ്റ്റ് ചെയ്തിട്ട് കടലയൊക്കെ വേവിച്ചി ട്ടങ്ങനെ ഇട്ട് കൊടുക്കും
ആഹ്
അല്ലെങ്കി അയിനും തേങ്ങ വേണം
ആ ഉള്ളിയും തക്കാളിയും റോസ്റ്റ് ചെയ്തിട്ട്
ആഹ്
ആഹ്
എന്നിട്ട് കടല കുക്കറില് നമ്മള് വേവി ച്ച്ട്ട്ണ്ടാവൊല്ലോ ആ അയിനകത്തേക്ക് ഇടും
ആ ആ ആ
അതിപ്പോ ഏത് കടല ആയാലും അങ്ങനെ ചെയ്യും. ഞാൻ കാബോളി നേ എല്ലാം അക്കഅതിനും വേണം തേങ്ങ ആ ഓക്കേടാ.
ഉം